ഹലോ ഞാനായിട്ട് ഡ്രസ്സ് എടുപ്പൊന്നും ഇല്ലടി എനിക്ക് ചേച്ചി നല്ല ഡ്രസ്സ് പറഞ്ഞ ചേച്ചി കണ്ണകി ഇടയ്ക്ക് തരും പിന്നെ കലക്കുഞ്ഞനോടും ചിലപ്പോ ഇടയ്ക്ക് വല്ലപ്പോഴും അവര് ചിലപ്പോ ടോപ്പ് വെടിക്കാൻ അല്ലെങ്കിൽ വാവ ചേച്ചി വരുമ്പഴുത്തേനും വാവ ചേച്ചിക്ക് ചെറുതായ ടോപ് വാവ ചേച്ചി തരും ഒന്നേ ഉള്ളൂ
അയ്യേ അയ്നിനി എ പണ്ടത്തെ പോല അല്ലി
ആ പണ്ടത്തെ പോലെ തന്നെ
അത്രയും വണ്ണ വെക്ക ഉണ്ടാ?
ആ വണ്ണമൊക്കെ ഇപ്പഴുണ്ട്
ഒരു പെങ്കോച്ചല്ലി
ഓ ഒരു പെൺകൊച്ച് അവളിപ്പോ ഒന്നില് ചേർത്തീവർഷം
ആ ചേ അവിടുത്തെ കണ്ണകി ചേച്ചി കൊച്ചിന് എത്ര വയസായി രണ്ടാ
അവക്ക് മൂന്ന് മൂന്നല്ലേ ഹൊ മൂന്നാണന്ന് തോന്നുന്നു. ഇൻകതിപ്പോ ന നാലാവും നാലാ മൂന്നാവു തോന്നുന്നു. മൂന്നാ നാലാ എങ്ങാണ്ടാവും
അംഗവാടി ചേർക്കാറായല്ലേ?
അംഗവാടിയിലൊക്കെ എന്നേ ചേർത്തു
ഹേ
അവളെ നേരത്തെേ ചേർത്തായിരുന്നടി ചേർത്തന്ന് വെച്ച് ഇനി ഇവള് വീട്ടില് നിർത്താൻ പാടാണ് കുരുതകേട് അതുകൊണ്ട് അംഗവാടി കൊണ്ട് ആക്കിയാരുന്നു
അവള് കൊച്ചല്ലേടി?
ഓ കൊച്ചന്നെ അതിന് കൊഴപ്പല്ല അവിടെ ഉള്ള പിള്ളേരുടെ കൂടെ ഒക്കെ പൊക്കോളും. ആദ്യൊക്കെ ഭയങ്കരതായിരുന്നു അങ്കവാടി പോവാൻ പിന്നെ ഇപ്പ ഇപ്പൊ അങ്കൻവാടി പോണന്നാണ് ഇഷ്ടം.
ആകൊഴപ്പല്ല കൊച്ചിലേ പഠിക്കുമ്പോ ബുദ്ധി ഒണ്ടാവും കേട്ട് കേട്ട് ഹലോ
അപ്പൊ അവധിയില്ലേ? കേട്ടോടിപറയുന്നത്. ഉം
ആ പറേ കേക്ക അമൃത എന്തരെടി ഹലോ
ഹലോ
അമൃത
ഏ
ആ പറഅമൃത
അമൃതയേ
അല്ലടി ന്റൊരു ദിവസം
ഏ അങ്കവാടി പോവ പോകുന്ന ഇഷ്ടംന്നേ പറഞ്ഞത് വേറെന്തിര് പറഞ്ഞത്.
എന്തിര് പേരെന്തിരടി വേദയോ?
ആ വേദ വൈശാഖ്
വീട്ടിൽ എന്തിര് വിളിക്കുന്നു
യാമി
ഓ അത് ശെരിയ. യാമി ഉം ഉം
ഏതോരു ചേ ച്ചി കു കൊച്ചിങ്ങോട്ടാണല്ലോ തിരിമറിഞ്ഞൊണ്ടിരന്ന് വീടിനടുത്തങ്ങാണ്ടൊരു ചേചിന്തര ജോലിക്കോണ
ലാബില്
ആ അതൊക്കെങ്ങനെ പോണ
അതൊക്ക ഇപ്പൊ ഒരു കൊ മ കൂടെ ഉണ്ട് രണ്ടെണ്ണം ഉണ്ടണ്ട് അപ്പൊ
ഉ ഉ
അവർക്കിപ്പോ വീട് വെക്കുന്നത് നമ്മള അപ്പുറത്തം നീ കണ്ടില്ല അന്ന്പ്പുറത്തം അത് പൊളിച്ചൊക്കെ കളഞ്ഞഞ് വീടൊക്കെ വെക്കും നമ്മടെ ആദ്ര ചേച്ചി ഒളിഞ്ഞു കല്യാണം കഴിക്കും
ഉം ആ ചേച്ചിക്ക് എത്ര വയസ്സായി
ഇപ്പൊ ഇരുപത്തെ എട്ടായി
ഇരുപത്തെട്ട് വയസ്സായില്ലേ
ഉം പഠിക്കുവായിരുന്ന അവർ ജോലി വാങ്ങി ഉച്ചേ കല്യാണം കഴിക്കുള്ളോ എന്ന് തീരുമാനിച്ചു വെച്ചേക്കോ
ആഹ അതോ ആരെങ്കിലും പറഞ്ഞൊക്കെ വെച്ചിട്ടുണ്ടായിരിക്കും ചിലപ്പോ
ഏയ് ഇല്ലടി അങ്ങനെയൊന്നുമല്ല അങ്ങനെയൊക്കെ ഉണ്ട ഇത്ര വയസ വരക്കെ കാത്തു നിക്കുവോ
അവിടെ ഏതോ ഒരു ചേട്ടനായിരുന്നു നുമ്പ് പറയാ പിന്നെ എന്തേരാ ജോലിയുള്ള
ഇവിടെ എല്ലാർക്കും ജോലി ഉണ്ടടി
നീ അന്ന് പറയുന്ന സ്കൂൾ ടൈമിൽ അവിടെ വന്ന ഇടക്ക് നിക്കുന്ന എന്തല ഒരു
ജയണ്ണനോ
ആഹ ആ അതന്ന തോന്ന്
ച്യന്ന ഒന്ന് കല്ല്യാണം കഴിഞ്ഞ എല്ലാം അവിടെ വേണ്ട
കഴിഞ്ഞില്ലേ എത്ര വയസുണ്ട്
ഇപ്പൊ പത്ത് നാപ്പ മുപ്പത് വയസ്സായിക്കണം മുപ്പത്തെട്ട് ഇട്ട കായ്ക്കാണ്ടി
അത് കിട്ടിലേ ഇതുവരെ വന്നിട്ട്
എനിക്കറിഞ്ഞുകൂടടി എന്താണോ എന്താ കല്യാണം നല്ല സ്വഭാവം ഒക്കെ ആയിരുന്നു പക്ഷെ ഇപ്പത്തെ ഇതായി പോയി
ആഹ
അത് നല്ല മനുഷ്യർക്കൊക്കെ കിട്ടാൻ പാടായിരിക്കും
ഉ്മ
ചിലത് കണാണ് ഞാ വിളിച്ചിട്ടായിരുന്നെങ്കിലുംള്ള
ഉ അവതരു സാധനംണ്ട്
അരി തണ്ട്
ഉ
അതല്ല അപ്പൊ കോഴക്ക് കോഴിക്കോടൊക്കെല്ലേ പോയി പഠിക്കുന്ന നീ പണ്ടത്തെ കമൊന്നും അല്ല നീ കണ്ടിട്ടില്ല
ഉ എനിക്കിപ്പ കണ്ടാലും അറിയില എനിക്ക് മുഖംഒന്നും ഓർമ്മ ഇല്ലടി ഈ എനിക്ക് ആൾക്കാരടെ മുഖം ഞാൻ പെട്ടെന്ന് മറക്കും അത് എനിക്ക് മനസ്സ് കേറാനും പാടാ അത് വിഷയമാണ് സ്ഥിരം അല്ലെങ്കിൽ വല്ലപ്പോഴും കണ്ടില്ലെങ്കിൽ അത് മറക്ക
അത് നല്ലതാ
ഹും
ആവശ്യല്ലാതെ ആൾക്കാരെന്തിനാ നമ്മളോർത്തോണ്ടിരിക്കുന്നെ
അപ്പോനീ എന്റെ മുഖം മറന്നോ
നിന്നെ മുഖ്യൊന്നും മറന്നില്ല
വേണ്ട
ഉണ്ട് അവളെ ഞാൻ ഇടക്ക് കണ്ടാരുന്നു
അവിളിപ്പോ അങ്ങ് ലുക്ക്‌ ആയി അല്ലേടി
ആര്
അമൃത
നീയാ കൊച്ച് അമൃതയുടെ കാര്യല്ലേ പറയുന്നത്
നമ്മടെ അമൃത
അവളെന്ത്‌ ലുക്കായി ലുക്ക് പോയില്ലല്ലോ
അവൾ നല്ല മോഡേൺ ഒക്കെ ആയിട്ട് ഡ്രസ്സൊക്കെ ചെയ്ത് എന്റെ പൊന്നേ ഞാൻ ഓളെ ഇടയ്ക്കിടക്കക്ക് കാണുമ്പോ ചോദിക്ക ഈ മുഖത്തക്ക
ആ അന്ന് അങ്ങനെയൊന്നും ഞാൻ കണ്ടില്ലടി നീ ഇടക്ക് എന്താ പറയണത് ആ കൊറന്നാള് മുന്നേ കടക്കെ വെച്ച് കണ്ടാ
ഇവിടെ ഒരീസം വന്ന് അ നന്ദയും കൂടെ വന്ന അപ്പോഴത്തേക്കും റേഞ്ചിയാൻ വ ത ഈതാ സുന്ദരിക്കത്ത ദേവന്ദ തൊട്ടപ്പുറത്ത ഇരിക്ക
എഏ ദേവന്ന് കൊറഞ്ഞ അന്ന് മറ്റേ ശഷൈബള് കല്യാണത്തില്ൽ പോയപ്പോ കണ്ടപ്പോ
അ മുടിയൊക്കെ വെട്ടിയത് ഇപ്പ ഇത്തിരി വെളുത്ത് മുഖത്തൊക്കെ കുരുെല്ലാം പോയി
ആ ഓ ആ
അമ്മ മാമി കിടക്കാറായാ
മ് കടക്കാൻ പോവും
നി കിടക്കാറായോ
ആ അതാണെങ്കിൽ ഉണ്ട് മടിയും കൂടിത്തിരിരിക്കടി ഏ
ക്യു
ഓ ആ വിളിക്ക എടക്കടക്ക്
അതെന്താ എടയ്ക്കൊക്കെ എന്താ വിളിച്ചാ
ഇല്ല
നീ വിളിക്കത്തില്ലേ ഇങ്ങോട്ട്
ഓ എടക്ക് വിളിക്കും ഇന്നലെ വിളിചായിരുന്നു
ഒരു ദിവസം ഒരു ദിവസം ഇട വട്ടോ വിളിക്കള്ളോ
ഓ അങ്ങനെയന്നല്ല ചെിലപ്പോ അങ്ങനെയ ചെിലപ്പോന്നും പ
അതല്ലേ നിന്റെ തമ്പു
അതിന്റെ ആര് തന്നെ പറഞ്ഞ
ആഹ
ഹ ചേട്ടന്റെ ഏ
വരോനീ
വരും പിന്നെ അവിടതന്നെ സ്ഥിര താമസാക്കാൻ പറ്റോ
അല്ല ഇപ്പ പോയല്ലേള്ളൂ ഉടനെ വരുമോ
ഉടനെ വരൂലാരിക്കൂടി.
കല്യാണം കാണുവോടി
ഉം
കല്യാണം കാണുവോ?
ആരുടെ
നിന്റെ
കല്യാണമാകുമ്പോ ഞാൻ വിളിക്കാടി ഡോണ്ട് വറി
ആ വ്യക്തിയുടെയും ഈ വ്യക്തിയുടെയും കല്യാണം ഉടനെ ഉണ്ടാകുമോ
ഇല്ല ചെലപ്പം ഇല്ല ഉറപ്പൊന്നും ഇല്ലടി.
എന്റെ മൈൻഡിലുള്ളതെന്താണ് ഉണ്ടോ ഇല്ലയോ?
ഇ ഇല്ലെന്നാണ് എന്റെ മൈൻഡിലുള്ളത് എനി ഇപ്പൊ വേണ്ട അപ്പ പഠിച്ചോണ്ടിരിക്കുന്നല്ലെ തീർത്ത് വല്ല ജോലിയും കൂലിയൊക്കെ മേടിക്കണ്ടേ. പക്ഷെ നിന്റെ കല്യാണം ഞാൻ നേരത്തെ പ്രതീക്ഷിച്ചത ഏ ഉം
എന്റെ നീ എന്റെ കല്യാണം നീ ഈ ഇടക്കൊ ന്നും നടന്ന് കാണൂന്ന് നീ സ്വപ്ന കാണണ്ട.
ഫ വിജാരി
സത്യം പറഞ്ഞാ ഞാൻ ഇത് മോൺ ചെയ്ത് വന്ന് കഴിഞ്ഞ് എന്റെ പൊന്നെ ഞാൻ ജീവിതത്തി കല്യാണം കഴക്കത്തില്ല.
ഉം
അല്ല ഞാൻ ഗുരുവായൂരെങ്ങാനും പോയി ഭജന ഇരിക്കാൻ പോവാ.
അത് ശരി വല്ല ജോലി ചെയ്ത് തിന്നു കുടിച്ചു ജീവിക്കണോനല്ല ഭജന ഇരിക്കാൻ പോണു.
സോ സത്യം മതി മതി ഓ മതി ജീവിതമേ മതി വേണമെങ്കിൽ ദൈവം എന്റെ ഈ ജീവിതം എടുത്തോട്ടെ എനിക്ക് ഇനി അടുത്ത ജന്മം മനുഷ്യനായിട്ട് ജനിക്കേ വേണ്ട.
ഇനിയരു ജന്മം കൂടെ വേണോ അട്ടയായാലും മുഴുവായിരും
പുഴുവായാലും ഇനി മനുഷ്യനാവണ്ട.
ഉ
മതി ഈ ജന്മനര ജന്മസഫലം ഒരു ഒരു നൂറ്റാ ണ്ട്കൊണ്ട് അനുഭവിക്കേണ്ടതെല്ലാം ഞാൻ ഒരൊറ്റ ആളുടേന്ന് അനുഭവിച്ച് തീർത്തിട്ടിരിക്കുവാ തീർന്നില്ല ഇനി തീരാ
എടി വർഷ വിളിക്കാറുണ്ടൊ നിന്നെ നിങ്ങള് തമ്മിൽ കോണ്ടാക്ട് ഉണ്ടാ കല്യാണം കഴിച്ച വർഷം അപ്പ ഏത്
ഓ അവള് വിളിക്കും ഇടക്കടയ്ക്ക് വിളിക്കും കഴിഞ്ഞ ആഴ്ച വന്നപ്പോ വിളിച്ചായിരുന്നു ഒന്ന് കാണാൻ വാടി കാണാൻ തോന്നുന്നുന്നൊക്കെ പറഞ്ഞു മുടിയൊക്കെ വെട്ടി വെൽ ബെൽകോടിശ്വ
സുന്ദരിയായൊ
അടിപൊളിയായി
ഉം അവളെ വർത്താ
അങ്ങേര് സ്വർണ്ണക്കടേ ട്ട് മാനേജറാണ് മറ്റെല്ലേ രാ രജകുമാരിടെ പിന്നെ അങ്ങേർക്ക് കൊറേ കഫേ ഉണ്ട് പിന്നെ സലൂൺ ഉണ്ട് പിന്നെ അവര് ഭയങ്കര ബിസിനസാര ക്ക്യാടീ പിന്നെ അവര് അവന്റെ അ ആ ചെറുക്കന്റെ അമ്മ ഡെബ് കളക്ടറാണ് ഡെപ്യൂട്ടി കളക്
ആ
നല്ല പൈസ ഉള്ളോരാടീ.
ഉം, ഉം. ഞാനക്കെ പിന്നെ പെട്ടന്നാണ് ഞാൻ പറഞ്ഞ് അവളെ ഞാൻ ഫോളോവും ചെയ് റ്റില്ലന്ന് തോന്നുന്നു വേറെ ആരുടെയോ ഏഹ് ആരുടെയോ എന്തൊരോ പോസ്റ്റ് എങ്ങാണ്ട് ഞാൻ കൺ എനിക്കാത് മനസ്സ് ജസ്റ്റ് ഞാൻ കണ്ടു പിന്നീട് എന്റൊരു താര ചോയിച്ചത് നിനക്ക് അറിയാവന്നല്ലേന്ന് എന്തോ ചോയിച്ച് അന്നേരവാണ് ഞാൻ കണ്ടത് അപ്പോഴറ്റ ഇവള് കണ്ണാടി വെക്കാത്ത ഫോട്ടോ എല്ലേ പോസ്റ്റ് ചെയ്ത് ഞാൻ പെ
അവള് ഭയങ്കരം ലുക്ക് ആയി പ്‌ലു ക്കായന്നല്ല ഭയങ്കര മോഡേൺ ആയി നാടം പെണ്ണായിരുന്നു ഇപ്പൊ ഭയങ്കര ഇതായി
അവള് നാടന്നുല്ല ആല്ലായിരുന്നല്ലോ
അവളന്ന് വെച്ചാ ഒരു ഇതായിരുന്നു ഇപ്പൊ നല്ല വൃത്തിയൊക്കെ ആയടി
ആ അങ്ങനെ ഉം
കൊള്ളാം അങ്ങനെയായി ആ പിന്നെ വേറെ വിശേഷങ്ങൾ ആ ന്നാ വിളിക്ക്
ഏ ആ എ
അല്ല ഇപ്പൊ ഇനി വിളിക്ക്
ശരി ശരി
ഓക്കെ